കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുണ്ട്
ആഹ് ഓക്കെ പിന്നെ എന്താണ് ലഞ്ച് ഒക്കെ ആയോ
ആഹ് കഴിച്ചിട്ടില്ല കഴിക്കാൻ ഞാൻ ഇപ്പളല്ലേ ഇണീച്ചത് അപ്പൊ ചായ കുടിച്ചിരിക്ക.
അതെയില്ലേ ആഹ് ഞാനും അതെ അങ്ങോട്ടൊന്നും എത്തിട്ടേയില്ല ആലോചിക്കാനും കൂടി തൊടങ്ങിയിട്ടില്ല ഇപ്പൊ ഉമ്മായുടെ കൂടെ ടെറസിന്റെ മോളിൽ ഒന്ന് കേറിയതാ ഉമ്മാക്ക് ടെറസിന്റെ മോളില് കൊറച്ച് കൃഷിന്ന് പറയാൻ പറ്റില്ല അതായത് വലിയ ഡ്രമ്മുകൾ ഉണ്ടാവില്ലേ നമ്മള്- റോഡ് പണിക്കൊക്കെ ആഹ് അത്- ഹാഫ് പീസ് ആക്കിയിട്ട് ഉമ്മ വാങ്ങിക്കും അതില് ഒരെണ്ണത്തില് റമ്പൂട്ടാൻ- ഒരണത്തില് എന്താ പറയാ മാഗോസ്റ്റീൻ- പിന്നെ മാതളം അനാറില്ലേ പോംഗ്രനേറ്റ് പിന്നെ ജബോട്ടിക്കാബന്ന് പറയും മരമുന്തിരി അങ്ങനത്തെ ആള് ഭയ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അങ്ങനത്തെ അതൊക്കെ പിന്നെ കൊറച്ച് പച്ചക്കറികള് അപ്പ ഉമ്മാടെ കൂടെ ഒന്ന് ടെറസിന്റെ മോ ളിലേക്ക് ഇറങ്ങിയതാ അപ്പൊ റംബുട്ടാനൊക്കെ ഇങ്ങനെ കായ്ച്ച് നി നിക്കണുണ്ട് പക്ഷെ ഞാൻ ഇനിയിപ്പോ ഒന്നാം തിയയാവുമ്പോത്തന്നെ ആ വലിയ മരം അത് നമ്മുടെ നഴ്റി നിന്നൊക്കെ വാങ്ങിക്കുന്നത് നമുക്ക്- ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോ തന്നെ നമുക്ക് അതില്- ഫ്രൂട്ട്സ് ഉണ്ടാവണം ആഹ് ഒരു തിലിള്ളത് കിട്ടും പൊറത്ത് വലിയ ഒര് മരണ്ട് അത് ഇ പ്പോ ഈ അടു ത്തൊക്കെ കായ്ച്ചൊടങ്ങിട്ടുള്ളൂ പക്ഷെ വല്യ മരായിട്ട് പോയിട്ട് മോളിന്ന് നമുക്ക് കിട്ടൂല്ല അങ്ങനെ-
ഉം ആഹ് ആ.
ഇതിപ്പോ ഒരു ഡ്രമ്മിലല്ലേ അപ്പൊ അതിന്റെതായ രീതിയിലിങ്ങനെ. ടെറസ് കൃഷിയിൽക്ക് പറ്റിയ നമ്മുക്ക് നഴ്സറിന്ന് കി ട്ടോലോ അങ്ങനെ വാങ്ങിക്കണതാ ഇപ്പൊ നല്ല കായൊക്കൊയിട്ട് നിക്കണ്ട് പക്ഷെ ഞാൻ ഇനിയിപ്പോ വീ ല് ഹസ്ബൻഡ് വീട്ടിലൊക്കെ പോകുമ്പോത്തിനെ അതൊന്ന് പാകായി വരുള്ളൂ അപ്പോ എനിക്ക് തിന്നൻ പറ്റോന്ന് തോന്നണില്ല.
ഉ
ആഹ് ങ്ങനെ വീട്ടിലിണ്ടോ അങ്ങനെ ഫ്രൂട്ട്സ് അങ്ങനൊക്കെ നടാറുണ്ടോ?
ആഹ് ഞങ്ങള് ഫൂ ഇണ്ട് ചെയ്യണണ്ട് അടക്കാപ്പഴം അതുപോലെ സ
ആഹ് പേരക്ക ല്ലെ ആഹ് നമ്മുടെ സ്ലാങ്ങിന്റെ വ്യത്യാസാള്ളത്. നിങ്ങളവിടെ അടക്കാപ്പഴം നമ്മളവിടെ പേരക്ക.
ആഹ് അടക്കാപ്പഴം ന്നാ വടെ പറയ. അങ്ങനെ മാമ്പഴണ്ട് മാങ്ങണ്ട് ചക്ക. ഫ്രൂട്ട്സില് ആഹ് സപ്പോട്ടണ്ട് അതൊക്കെള്ളു. പിന്നെ ആഹ് പൊതുവായിട്ട് ആഹ് പിന്നിങ്ങനെ ചെർ ചെർ ചെറിയചെറിയെതിങ്ങനെ ചു ചുറ്റുപാട് ഇങ്ങെനെ ചെയ്യുന്നല്ലാതെ ഇങ്ങനെ മുളക് തക്കാളി വെണ്ട കാ യിട്ടങ്ങനെ പയറ്ണ്ടായിരുന്നു.
ഉമ്മാക്ക്ങ്ങനെ കൊറച്ചും കൂടി വെറൈറ്റീസ് വെക്കണതങ്ങിഷ്ടാ ബട്ടർ ബട്ടർ ല്ലേ മീൻസ് അവോക്കടോ അവോക്കടോ ഡ്രാഗൺ ഫ്രൂട്ട്. അതൊക്കെ ണ്ട് വീട്ടില്. പക്ഷെ ഒരുപാട് നമുക്ക് കിട്ടില്ലെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വീട്ടിലുണ്ടാക്കണത് എന്തൊരു ടേസ്റ്റാണറിയോ കടേന്ന് വാങ്ങുന്നേക്കാളും നല്ല മധുരള്ള നല്ലൊരു പേർപ്പിൾ കളറ് നല്ല രസം. രണ്ടുണ്ട് ട്ടോ യെല്ലോ കളറുണ്ട് പേർപ്പിൾ കളറുണ്ട്. അപ്പൊ തിന് ആൾക്ക് ഭയങ്കര ഇഷ്ട. അതിനന് ഒന്ന് പൂ ഇട്ട് കഴിഞ്ഞാ ഒന്ന് കായ്ച്ചഴിഞ്ഞാ നോ ക്ക് ഇത്ണ്ടായിട്ടുണ്ട്, അത്ണ്ടായിട്ടുണ്ട് അതൊക്കെ കാണി കാണിച്ചരാൻ ഭയങ്കര ഇഷ്ട ആഹ് അതെ അക്ഷോ ക്ഷെ മ്മടെ ആഹ് ഒരു ക്വാളിറ്റിന്നും എനിക്ക് കിട്ടീയില്ലട്ടാ ഏഹ്
വീട്ടിലൊന്ന് വെറൈറ്റി ആയിട്ട് ടെസ്റ്റ്യ്യ ഇണ്ടാക്ക കഴിക്കാ അതൊക്കെ നല്ലണ്
അതെ ആഹ് പക്ഷെ അത് അത്രയും എഫേർട്ട് എടുക്കണ്‌ണ്ട് ട്ടോ അതവര് ഞാൻ അതുപോലെ മ്മ ആഹ് ഒരു ക്വാളിറ്റി വല്ലാണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്കൊക്കെ കാണാനും ഇതാക്കാനൊക്കെ ഇഷ്ടാ പക്ഷെ ഞാനറങ്ങി കെള ക്കെയ്താക്കിയൊന്നല്ല പക്ഷെ ചെലപ്പോ ചെയ്ത് തൊടങ്ങിയ ചെയ്യുവായിരിക്കും. ഇണ്ടാവണ കാണുമ്പോ നല്ല രസം. ജബോട്ടിക്കാബന്ന് പറഞ്ഞ ഒരഐറ്റം ണ്ട് അത് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു മലേഷ്യൻ ഫ്രൂട്ടാന്ന് തോന്ന്ണ്. ആഹ് മരമുന്തിരിന്നാണ് നമ്മളെവി. ടെ നഴ്സറിയിലൊക്കെ പറഞ്ഞാ കിട്ട പക്ഷെ അതിന്റെ അതാ ഒരു നെയിം ഒഫീഷ്യൽ നെയിമാണ് ജബോട്ടിക് ടാബ മലേശ്യ ൻ ഫ്രൂട്ടാണ് അതില് റബുട്ടാൻ. ഉം റംബുട്ടാനൊക്കെ ഇപ്പ എല്ലാടത്തും ഉണ്ടാവണ്ട്.
ഉം അതെ ഇവിടെ ഞങ്ങൾ തൊട്ട വീട്ടിന്റെ അടുത്തുണ്ട് റംബു അഹ് ഇവിടെ കോമൺ ആയിറ്റെല്ലാ സാധനങ്ങളുണ്ട്. അടക്കാപ്പഴം മാങ്ങ തേങ്ങ. അടക്കാ അങ്ങനതൊക്കെ ല്ലേ സംഭവങ്ങളൊള്ള്.
ആഹ്. ഞങ്ങളുടെ നാട് പിന്നെ കൊറച്ച് തീരപ്രദേശയതൊണ്ട് ആഹ് വാഴ ഉം ഇവടെ തീരപ്രദേശം ആയതുകൊണ്ട് ഞങ്ങക്ക് തെങ്ങ് കൂടുലുള്ള സ്ഥലവടെ കാരണം വെള്ള ത്തിന്റെ അവൈലബിലിറ്റി നമുക്ക് കൂടുതലാണ് അപ്പൊ തെങ്ങുകളാണ് ഇവിടെ തെങ്ങ് മെയിനായിട്ട്. അത് ശരിയാ ഉം അടക്കാ അത് ണ്ടാവില്ല്യേ? തേങ്ങ അടക്ക ഹ അതെ.
ഉം.
പിന്നെ ഞങ്ങളടെ വീട്ടിൽക്കിങ്ങനെ വരുമ്പോ ഒരു പറമ്പക്കെ മ്മ ഒരു കാട്പോലെ ആക്കി വെച്ചിരി അത്രയും ഇഷ്ടാണ് മ്മാക്ക്. ഒരു പത്ത് പതിനഞ്ചു തരം മാവൊക്കെ കുഴിച്ചിട്ട് മാവിന്തൈകളും ഒക്കെ നമ്മള ഈ മണ്ണത്തില്ലേ
വിടിന്ന് സേഫ്റ്റി ആണല്ലോ
അതെ അതു ആണ് എന്നാലും ചൂടുള്ള സമയത്ത് ചൂടുണ്ട് കേട്ടോ അത തണുപ്പാണ് അത് ശരിയാ അതെ ആഹ് പിന്നെ നാട്ടുമ്പോറ ആയതുകൊണ്ട് പിന്നെ നമുക്ക് അത്രക്കും കൂടെ പൊയൂഷൻ റോട്ടീന്നുള്ള വണ്ടിയുടെ പൊല്യൂഷൻ അങ്ങനെയ ഒന്നും വരല്ല അതായത് നാഷണൽ ഹൈവേ അല്ല ഇത്തിരി ഉള്ളിലക്ക് വരണം നാഷണ ഹൈവേ നിന്ന് കുറച്ചള്ളിലക്ക് വരണം അപ്പോ നാഷണൽ ഹൈവേയുടെ ബുദ്ധിമുട്ടുല്ല എന്ന ഗ്രാമപ്രദേശണ് അങ്ങൻത്തെ ഒരു സ്ഥലാണ് വില്ലേജാണ്
ഉം ഉം
ഉം അങ്ങനെ പിന്നെ എന്താണ് നാളഞ്ഞി നമക്ക് നോമ്പ് മറ്റന്നാ പെരുന്നാള് അങ്ങനെയൊക്കെ ഉം ഒരുക്കങ്ങളായോ എന്തെങ്കിലൊക്കെ
അത അതെ പെരുന്നാളിന്റെ തലന്ന്
അതെല്ലേ
ഫുഡ് എന്താ കാക്ക പെരുന്നാൾ തലേന്നള്ളു
അതെല്ലേ ഉം എനിക്ക് എന്റെ പാക്കിങ്ങ് ആണ് ഇവിടെ മെയിനയിട്ട് ഞൻ ഹസ്ബൻന്റെ വീട്ടിലേക്ക് പോവാണല്ലോ അപ്പ പിന്നെ ഞാന് ഒരുപാട് ഇന്ന് പോവില്ല ഞാനിപ്പോ പെരുന്നാള് കഴിഞ്ഞിട്ട് പോവുള്ളൂ അതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ കക്കാടം അല്ല മീനങ്ങാട് വയനാട് റിസോർട്ടില് ഞങ്ങക്കൊരു മീറ്റപ്പ് ഉണ്ട് ഗെറ്റ് ടുഗെദർ ഉണ്ട് അതിന് അതിനും കൂടി പങ്കെടുത്ത കഴിഞ്ഞിട്ട് പോവുള്ളു
ആഹ് ആഹ്
മുപ്പത്തൊന്നാന്തി മിക്കവാറും അവിടെ എത്തള്ളൂ അന്ത് സ്കൂളിലേക്ക് എന്നുള്ള ഒരു എയിമില് ഉം പിന്നെ പിന്നെ വേറെന്താണ് പിന്നെന്താണ്
അല്ലെ ഒന്നാംന്തി സ്കൂൾ ഓപ്പണിം ആണ് പുതിയ പ്രവേശനോത്സവം
പ്രവേശനോത്സവം കുറച്ച് നേരം കൂടി ഉണ്ടാവയിരിക്കല്ലേ അപ്പൊ അതിനനുസരിച്ച് കൊ എന്നാലും ഒന്ന് ജസ്റ്റ് അങ്ങനെ വല്ല പ്രോഗ്രാം ഉണ്ടെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ട് ഞാൻ തന്നെ കൊണ്ടുവന്നന്ന് വിചാരിക്കും അതക്കെ ഉം ആ അതും പോടിയാണ്കുട്ടികളുടെ കൂടെ കൂടുമ്പോ ള്ള ചാട്ആ
പ്പിലെ ഫസ്റ്റ് സ്കൂളല്ലേ പോയല്ലേ പുതിയ ക്ലാസ് ഇതേ ദിവസം
പിന്നെ ആ പിന്നെ ഗവൺമെന്റ് സ്കൂളുകളിലാണ് പ്രവേശനോത്സവം ഭയങ്കര ഗ്രന്റായിറ്റ് ഇണ്ടാവ തോന്നുന്നുണ്ട് പ്രൈവറ്റ് എങ്ങനെയണന്നും അറിയില്ല ഉം ഇനിയിപ്പോ രണ്ടുപേര പുതിയ സ്കൂളിലേക്ക് മാറ്റി അപ്പൊ ഞാൻ അതിന്റെ എങ്ങനെയാണ് അവിട്ത്തെ ആമ്പയർ എന്നുള്ളത് അറിയില്ല നോക്കണം
ആഹ് ആഹ് ആഹ്
വീട്ടില് ഭയങ്കര ഹലോ കേക്കില്ലേ
എടക്കൊന്ന് സ്റ്റക്കായി
ഞൻ ഫോണ് ഒന്ന് ദൂരെ പിടതായിരിക്കും ജസ്റ്റ് ഒന്ന്
കട്ടവുണ്ട് പറയണത് ഇങ്ങനെ കട്ടായിട്ടയിക്കേ
ആ കട്ട ഉണ്ടെങ്കിലും കട്ട് ചെയ്യേണ്ട കേട്ടോ കട്ട് ചെയ്യണ്ടാ കോൾ ഇങ്ങനെ തുടർന്ന് പൊയ് കൂടെ ആ ആഹ് എനിക്ക് ഇതിന് മുമ്പ് ഒരു കാര്യമായിട്ടുള്ള അഡ്വൈസ് ഒക്കെ കിട്ടിയിരുന്നൽ എങ്ങനെയാണ് നിക്കലി മൂവി എന്നിട്ടുള്ളത് അപ്പൊ അതോണ്ട ഞാൻ ഴ ചെയ്യണ്ട മഴ ഒന്നൂല
ആഹ് ആഹ് ആഹ് ആഹ് ഇല്ല്ല്ല മഴയോന്നൂല്ല ഇപ്പൊ പറഞ്ഞില്ലേ ഇവിട രണ്ട് മൂന്നിസായി മഴ പെയ്തെട്ട് പെരുംചൂടാണ് മഴ ഇല്ലെങ്കി ചൂട് സഹിക്കൂല
സഹിക്കാവയ്യി ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലെ ഇന്നലെ ഇങ്ങന മഴ പെയ്ത് ആഹ് ഇത്ന്ന് നമുക്ക് ഇപ്പ പറയാം വയ്യ എക്സ്ട്രീം ഹോട്ടിലാണ് ഇപ്പതുള്ളത് എന്താണ് ഭയങ്കര ആഹ് പിന്നെ ഞാന് ഇനി ഫോൺ ചെയ്യുമ്പോ ഫാനിന്റെ ഒ എന്ന് ഡിസ്റ്റർബൻസ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാന്പ്പം ഓഫാക്കിട്ട്ല് അപ്പൊ സഹിച്ചിവിടെ ഇരിക്കണപ്പൊ ഉം ഉം പിന്നെ വേറെന്തൊക്കെയാ നിങ്ങളവിടെ ഉം പൊഴ് ഇല്ല്ല്ല ഫുഡ് കായ്ക്കാനായിട്ടില്ല ഞാൻ പറഞ്ഞില്ലെ ഞാനും ഇയാളപ്പോല് ലെറ്റ് ട്ടനാ എണീച്ചത് അപ്പ ഒന്ന് രണ്ട് മണിക്കൂറയിട്ട്ണ്ടാവോള്ളൂ ആഹ് അപ്പൊ പിന്നെ ഞാ ഞാൻ വിചാരിത്തിരിയും കൂട കഴിയടട്ടെന്ന് ഉം കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കുളിക്കാനും മഴചാ ഒന്ന് പോയി കുളിക്ക് മോളെന്ന് പറയണ വരെ ഞാൻ ചെലപ്പോ ഇവിടെ ഇരിക്കും അങ്ങനെയാണ്
പിന്നെ ഉം വേറെന്താണ് നിങ്ങൾടെ അടുത്ത് പൊഴാ അങ്ങനെക്കെ ഇണ്ടോ പൊഴാ കുളം പൊഴാ കുളം
ഏഹ് അങ്ങനന്നല്ല പക്ഷെ ഒര് തോട്ണ്ട് തോട്ണ്ട്
അത് മഴ പെയ്യുമ്പളായിരിക്ക്ല്ലെ അത് നന്നായിട്ട് ഒഴുകാ
ആഹ് ആഹ് ആഹ് പക്ഷെ അതങ്ങനെ നമ്മക്ക് തോട്ടി പോയി ചാട്ക നീന്ത്ക തിരുമ്പ കുളിക്ക അങ്ങനത്തൊന്നും പറ്റൂല ചെറിയോര് തോടാണ് പക്ഷെ നല്ല മഴ വന്നാലോ ഞങ്ങള വീട്ട്ക്ക് ഫുള്ള് വെള്ളം കെറും അങ്ങനത്തെ തോട്
അതെ
ആഹ് സാധനം ചെറിയ തോടും ചെറിയ വീതിയും അങ്ങനെ പോണ്ണ്ട് ഞങ്ങള വിട്ന്റെ മുന്നി കൂടിയ പോണത് റോഡിന്റെ സൈഡ് കുടി മുന്നി കൂടിയ പോണത് കൊറച്ചണ് പോയാ നല്ല വീതിക്ക് ആഹ് വീതിക്കണ് പോക്ണ്ട് കുറച്ചൂടി വീതി ഉണ്ടാവണ്ട് പക്ഷെ നല മഴ പെയ്യണത് ജൂണ് ഇപ്പ ലാസ്റ്റ് ഒക്കെ ആവ്മ്പ ത്തിന് നല്ല മഴ സ്ഥിരമായിട്ട് മഴ ആയിരിക്കൊല്ലോ അപ്പൊ വീട്ട്ക്ക് വെള്ളം കയറൂല്ലെ ഓ വീട്ടക്ക് വെള്ളം കയറും തറ തറ വരെ മൂടും അങ്ങനെ ഉം മുന്നിലന്നെ പാടാണ് ഐ മീൻ അങ്ങനത്തെ പുല്ലക്കെ കൃഷി ചെയ്യൂല്ലേ പശൂന് കൊടുക്കാനുല്ല പുല്ല് അങ്ങനെ കൃഷ് ഇതാക്കണ ഒരു പാടണ്ട് മുന്നില് അതൊക്കെ ഫുള്ളാകും ഫുള്ള് വെള്ളം കൊണ്ട് നെറഞ്ഞ്
പശുന് കൊടുക്കാം വേണ്ടി മാത്രെട്ട് പുല്ല് കൃഷിചെയ്യോ അതോ നെല്ലാണോ ഉദ്ദേശിച്ചെ
അല്ല പശൂന് കൊടുക്കാൻള്ള പുല്ല്
വൈക്കോല് എന്നോക്കെ പറയണെ
അതതല്ല ബ്ലെയ്ഡ് ബ്ലെയ്ഡ് പോലത്തൊരു സംഭവ ഇല്ലേ
ഉണ്ട്ല്ലേ ആഹ് അത് നമ്മള് കൃഷി ചെയ്യുന്നതാണോ അത് തനിയെ ഇണ്ടാവുന്നതല്ലേ അല്ലാലെ
അതുപോലെ ഉണ്ടാക്കണ്ട് ഇവട ഞങ്ങള മുന്നില് പശുവിന് കൊടുക്കാനായിട്ട് ഉം
ആഹ് അതൊക്കെ വ ചെലപ്പോ കേറ്റി പോകുന്നുണ്ടാവുല്ലേ വാണിജ്യ അടിസ്ഥാന ത്തില് പോകുന്നുണ്ടാവും അതായിരിക്കും എനിക്ക് മനസ്സിലായി നമ്മള് ആഹ് അതെ ആഹ് നമ്മള് കയ്യോണ്ട് ആക്ക നമ്മള് ബ്ലേയ്ഡ് പോല മുറിയണ പുല്ലല്ലേ ആഹ് എനിക്ക് മനസ് സിലായി ഞങ്ങടെ ഈ ഭാഗത്ത് അത് ഇല്ലാട്ടോ പക്ഷെ ഉമ്മാടെ വീട്ടിലെ ക്ക ആഹ് ഭാഗത്തൊക്കെ ഇണ്ടത്
ഉം ഉം.
അങ്ങനെന്താ അത് മൊത്തം കൃഷി ചെയ്യാണ് അത്രയും വലിയ ഏരിയൽ അതെ.
ആ അത് കൊർച്ച് കൊർച്ചൊരേരിയ ഒരു പാടം പോലെ അത് ആദ്യം ഇവിടെ നെല്ലായിരുന്നു ആ പാടത്ത് നെല്ലായിരുന്നു. ഇപ്പൊ ഇവര് വാങ്ങിയപ്പോ അതാ അവർക്ക് വീട്ടില് പശുണ്ട്. പശു ഒരുപാട് സാനങ്ങളുണ്ട് അപ്പോ ഈ കൃഷിയങ്ങ് നടത്തി ഓൽക്ക് ആവ്ശ്യം ഉണ്ടാവുമ്പോലെട്.
ആവശ്യള്ളത് എട്തിട് ബാക്കി സൈലാവും ചെയ്യല്ലെ ആഹ് ട്ര ത്ര അങ്ങനൊക്കെ വര്ന്ണ്ടാവല്ലോ എപ്പാട്ല്ലേ. ഉഴുതു മറിക്കലും മ് അതങ്ങനെക്കെണ്ടാവൂലേ പാഠം ഞങ്ങളിവിടെ പാഠം കൊറവാ. കുറവ്ന്നല്ല ഇണ്ട് പക്ഷെ ഞങ്ങളുടെ അടുത്തൊന്നുല്ല്യ നമ്മുക്ക്ങ്ങനെ. കാണാനും പറ്റില്ല. പക്ഷെ ഹസ്ബന്റ്ന്റെ വീട്ടിൽ ഒരുപാട് പാടങ്ങളുള്ള സ്ഥലാണ്. രണ്ട് സ്ഥലത്തേ ഭൂപ്രകൃതി വളരെ വ്യത്യാസണ്ട്.
ആ ആ ആഹ് ഞങ്ങളെവിടെ കൊ കൊളംക്കൊണ്ടായിരുന്നു കൊളംക്കൊ മൂടിപ്പോ കെണറാക്കി. തോട്, കുളം ഞങ്ങളെ ബേക്ക്സൈഡൊക്കെ ഫുള്ള് പാടാണ് പാട ആടക്ക അട്. ക്ക ആ ആഹ്.
ആഹ് ഞാ വിൽക്കട്ടൊ ഓക്കെ ബൈ.